എന്തെടുക്കന്ന്?
ആ ഞാനിവിടെ ഇരിക്കന്ന്.
ആണാ.
ആ
ച്ചന്ന് കൊടുത്താ?
ആ അവിടെ ഒണ്ട് ഇവിടെ കിടക്കുന്നു വയ്യാല്ലോ പിന്നെ ഇയാളെവിടാ?
അ
ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
ഞാവിടെ ചുമ്മാരിക്കുന്നു മീനൊക്കെ കിട്ടിയൊ ഇന്ന്?
ആ കിട്ടി രായേഷെന്തേ?
വള്ളത്തി കേറാൻ പോയി.
മോന മോളെന്തിയേ?
മോള് സ്കൂളിൽ അയളെ സ്കൂളി വിട്ടല്ലോ.
ആ പിന്നെ ചാപ്പാടൊക്കെ വെന്തോ?
എല്ലാം കറികളെല്ലാം വെന്ത്. എല്ലാം കഴിഞ്ഞു ഇവിടെ ഇരിക്കുവാ ഞങ്ങള് വെറുതെ.
ഉം
കഴിപ്പ് കഴിഞ്ഞോ അവിടാ?
ആ ഇല്ല കഴിപ്പൊന്നും കഴിഞ്ഞില്ല ആളിന് വയ്യ, വയ്യാത്ത കൊണ്ട് ശ്വാസംമുട്ടലൊക്കെ ആയോണ്ട് രാവിലെ കാപ്പി കുടിച്ചേ ഒള്ളു പിന്നൊന്നും കഴിച്ചതും എടുത്തതുമൊന്നും ഇല്ല.
ആണാ, അപ്പ ആശുത്രിയില് പോയാ?
ആശുത്രി ഇന്നലെ പോയായിരുന്നു ഇന്നലെ പോയി മരുന്ന് ഇന്നലെ പോയി മരുന്നൊ ഒക്കെ തന്ന്. മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുവ.
ആണാ, ഒന്നും പറ
കരുനാഗപ്പള്ളിലൊക്കെ കൊണ്ടു പോയാരുന്നു.
ആ, ഇപ്പ എന്തെടുക്കുന്നച്ചൻ കെടക്കുന്നോ?
ഇപ്പൊ കെടക്കന്ന് ഒറങ്ങുന്നു.
ഒറങ്ങുവാണ് ആ പിന്നെ?
പിന്നെ ആ ഇങ്ങനെ പോകുവാ. അരിയെല്ലാം വെന്ത് ഇനി കുളിക്കണം പിന്നെ അങ്ങനൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ട്
ആണോ ഞാൻ പി ആ ഒരു ഒരു ഡൌട്ട് ഒന്നും കൂടെ ചോദിക്കാന്ന് വിചരിച്ചായിരുന്നു ഈ ബിരിയാണി എങ്ങനെ വെക്കും
ബിരിയാണി കഴിക്കുന്നത് അത് ആ ആദ്യമേ സവാളയും ഇഞ്ചിയും നല്ലോ അരിയണം
അരിഞ്ഞു വെക്കണം അല്ലെ
നനഞ്ഞു വെച്ചി തക്കാളി ഇതെല്ലാം അറിഞ്ഞി വെച്ചിട്ട് പിന്നെ അരി കഴിവി വെള്ളത്തിണം
അരി കഴുകി വെള്ളത്തിടണം
ആ വെള്ളത്തി ഇടണം വെള്ളത്തി ഇട്ടിട്ട് വെള്ളത്തി ഇട്ടിട്ട് പിന്നെ ഈ എണ്ണ ഒഴിച്ചിട്ട് ഈ സവാളയും ഇതെല്ലാം കൊറച്ചങ്ങ് വറത്തു കോരണം
ആ വ വറുത്ത കോരണം എല്ലാം കൂടി അല്ലേ
ആ കൊറച്ചങ് വ കൊറച്ച് വറുത്ത കൊരണം
ആ വറുത്ത് കോരണം
ആ വറുത്തു കോരി വറുത്തു കോരി മാറ്റി വെ അണ്ടി പരിപ്പ് മുന്തിരിങ്ങാ അതെല്ലാം കൂടെ വറുത്തു കോരി മാറ്റി വെക്കണം
ആ എല്ലാം സെറ്റാക്കി വെക്കണം ആദ്യം തന്നെ
ആ എല്ലാം സെറ്റ് ആക്കി വെക്കണം സെറ്റാക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഇത്തിരി സവാള ഉള്ളത് ഇട്ട് മൂപ്പിക്കണം കിട്ടണം വാട്ടിയെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് വാട്ടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ കൈകി വാരി വെച്ചേക്കുന്ന അരി ഇട്ടൊന്ന് അത് വറക്കണം
ആ വരിയെല്ലാം വരി പറക്കണാ
ഇല്ല അരിയിട്ട് ഈ എണ്ണക്ക്യാതിട്ട് ഒന്ന് ഇളക്കണം
ആ മൂപ്പിച്ചെടുക്കണം ഒന്ന്
ആ ഞാനൊന്ന് മോപ്പിചൊന്ന് എടുത്ത് എട്ട് അതിന് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട ഗ്ലാസ് വെള്ളം വെക്കണം
ആ ഓക്കെ എന്നിട്ട്
ആ അളെ വെച്ചി എട്ടി ഇത് അടച്ചി ഈ തക്കാളി മീസി ആ അതന്നെ തക്കാളി ഇഞ്ചി ഇച്ചിരി സ പിന്നെ എന്തുവാ ഓ പിന്നഞൻ തക്കാളി ഇഞ്ചി കറവപ്പട്ട
ഗ്രാമ്പു
പൂ മല്ലിയെല മല്ലിയെല വേറെ വച്ച അത് ലാസ്റ്റ് ഇട്ടാമതി
ലാസ്റ്റ് ഇടണോ
ആഹ ഇതെല്ലാം കൂടെ ഇച്ചിരി പെരിഞ്ഞീരകം രണ്ട് മൂന്ന് കുരുമുളക് എല്ലാം കൂടെ ചേർ എല്ലാം എ ഇട്ട് ചോറ് കുക്കറിലിട്ട് പിന്നെ ഒരു ഒരു വിസില് വരണം ഒരു ആ ഒരു വന്ന് കഴിയുമ്പോ പിന്നെ അതൊന്ന് ഇളക്കി നോക്കണം എല്ലാ ഇളക്കിെല്ലാം നോക്കി അത് റെഡി ആയി കഴിയുന്നടഞ്ഞ പിന്നെ അതടുത്ത് പിന്നെ ഇതെല്ലാം കൂടിട്ട് ഇളക്കി എടുക്കുന്ന
നെയ്ക്കാത്താണ നമ്മൾ ഇളക്കണ്ട നെയ്ക്കാത്താണോ ഇതെല്ലാം ചെയ്യേണ്ട
ആ നെയക്കാത്ത പിന്നെ ഉപ്പി എറക്കണ ആവശ്യത്തിന്
ത്തി ഉപ്പും ചേർത്ത് നെയ്ക്കകത്ത് ഇതെല്ലാം ഇത് ചെയ്യണം അല്ലേ
അതെ അതെ വെക്ക എന്താ അഭിപ്രായം
ആഹ എനിക്കാണെങ്കിലും മോക്ക് കൊടുത്തു വിടുമ്പം കുഞ്ഞിന്ന് ചെയ്യാനായിത് ഈ
ന്നവഹജ്
ഫുഡ് കൊടുത്ത വിടത്തില്ലേ ഉച്ചക്ക് ഫുഡ് കൊടുത്ത വിടുമ്പോഴത്തേക്ക് അപ്പൊ ഇടക്കിങ്ങനെ ബിരിയാണി കൊടുത്ത വിടാവല്ലോ
ആഹ ആ അവിടെ അവിടെ അവിടെ ആഹാര ഇല്ലേ
ആ അവിടെ സ്കൂളില് ആഹാരംമൊന്നുമല്ല സ്കൂളിൽ കുഞ്ഞ് പഠിക്കാൻ പോകുന്നടുത്ത് മൂന്നു നേരത്തെ ആഹാരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം
ആഹ അപ്പൊ ഉണ്ടാക്കി കൊടുത്ത വിടണം രാവിലത്തേക്ക് ബിസ്കറ്റ് ഒക്കെ കൊടുക്കുവോ അല്ലയോ ഹലോ കട്ടാക്കി കട്ടാക്കി അപ്പേ യാര് ആക കഥെ അപ്പ എന്റെ ഭാര്യയയോ ആാ ആ